ആഹ് ആഹ് ഉണ്ട് വർത്താനം സുഖല്ലേ
ആഹ് സുഖാണ് എന്താ വർത്താനം ഒക്കെ
ഇവിടേം കുഴപ്പമില്ല സുഖം തന്നെ
ആഹ് ആഹ് കഴിച്ച് ഇപ്പം ഇവിടെങ്ങനെ കിടക്കാണ് നിങ്ങള് കഴിച്ചോ
ആഹ് ഞാനും കഴിച്ചു ഞാൻ രാവിലത്തെ ദോശ ഉണ്ടായിരുന്നു അത് കഴിച്ചു
ആ ആഹ് ഫുഡ് ഉണ്ടാക്കി ഉച്ചക്കലത്തേക്ക് ചോറൊന്നും ആയിക്കേല്ല
ആഹ് ചോറ് കഴിക്കുന്നുണ്ട് ഞാനിപ്പം ദോശ കണ്ടപ്പോ ദോശ എടുത്ത് കഴിച്ചു എനിക്ക് ചായേന്റെ കടികളുണ്ടേ അതാ ഇഷ് ഇഷ്ടം ദോശ പത്തിരി അങ്ങനെ എന്തങ്കിലുമൊക്കെ ഉണ്ടേ അതാ കൂടുതല് ഇഷ് ചോറിനെക്കാൾ കൂടുതൽ ഇഷ്ടം ഉച്ചക്കും രാവിലെയും രാത്രിക്കും ഇങ്ങനത്തേതാ ചപ്പാത്തിയൊക്കെയാണെങ്കി കൂടുതൽ സന്തോഷം ഉം അവിടെന്തെന്നാ ഇവിടെ ആ ചോറൊക്കെ ആയതാണ് ചോറും മീന്റെ കറി തേങ്ങയരച്ച കറി ഉപ്പേരി ഒക്കെ ആയത് ആഹ് രാത്രി കൊറച്ച് ചപ്പാത്തി ഉണ്ടാക്കും ചോറ് ചോറ് തിന്നുന്നോര് ചോറ് തിന്നും കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കും പിന്നെ കറി ഇല്ലെങ്കിൽ കറി വെക്കണം അവിടെ എങ്ങനെയാ
ഇവിടെയും ഫുഡൊക്കെ രാവിലെ വെക്കലാ രാത്രി അതന്നെ കഴിക്കല്
അതെ കറിയൊക്കെ എന്താക്കി വെച്ചേക്ക്
മീൻ കറിയും മീൻ പൊരിച്ചതും ഉപ്പേരിയൊക്കെ
ഏ മഴ ഉണ്ടോ
ഇല്ല ഇപ്പോ കൊറച്ചു ദിവസായ് നല്ല വെയിലാണ്
ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം സമായ് മഴാന്ന് പറയുന്ന സാധനേ ഇല്ല
നല്ല വെയിലാണ് ചൂട്
വേനൽക്കാലം പോലെ തന്നെ ഉണ്ട്
ആ ഈ പ്രാവശ്യം മയ കൊറവാൻ തോന്നണ്ട്
പറയുന്ന കേട്ടിക്ക് മഴ കുറവാണ് ഇപ്രവിശൊന്നൊക്കെ ഉ ആ ചൂടല്ലേ ചൂടില്ലേ മയ പോയപ്പോഴക്കെ ചൂട് ത- എന്ത്
ഫുഡൊക്കെ എന്തെങ്കും വെറൈറ്റി ഉണ്ടാക്കലുണ്ടോ ന്ന്
ആ ട്രൈ ചെയ്യും എന്തെങ്കിലുമൊക്കെ
ആ ആ
അവിടെയോ അവിടെയോ
എടക്കൊക്കെ ഉണ്ടാക്കും ഉമ്മ വീട്ടിൽ ഇല്ലെങ്കിൽ ഉണ്ടാക്കുള്ളൂ അല്ലെങ്കിൽ മടി- ടിയാണ് ഇണ്ടാക്കാൻ
മ്മ ഇണ്ടെങ്കില് ഇണ്ടാക്കാൻ മടിയല്ലേ വെച്ച ഇണ്ടാക്ക തരണ്ടി വരുവല്ലേ ഉം നമ്മള് പിന്നെ ആ നമ്മള് യൂട്യൂബിലും, ഇൻസ്റ്റേലക്ക കാണുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെക്കും ഇപ്പോളെങ്കിലൊക്കെ സാധനൊക്കെ ഉണ്ട് ഒത്തു വന്നു കഴിഞ്ഞ ഉണ്ടാക്കും അതിനായി പോയി അങ്ങനെ ഉണ്ടാക്കൊന്നും ഇല്ല സാധനങ്ങളൊക്കെ ഒത്ത് കിട്ടി കഴിഞ്ഞാൽ അങ്ങ് ഇണ്ടാക്കും
ആഹ് ആ അങ്ങനെ
ആ പിന്നെ അവ്ടെ കൃഷിയൊക്കെ ഉണ്ടോ?
കൃഷി അങ്ങനെ അധികം ഒന്നും ഇല്ല കൊറച്ചൊക്കെ ഉമ്മക്ക് അങ്ങനെ അവിടെ ഇവിടേം നടന്ന അതൊക്കെന്നെ ഉള്ളു
ഏ എന്താണുള്ളത്? ആഹ് ഇവിടെങ്ങനെ കൊറച്ച്ണ്ട് മോളത് അങ്ങനെ കൊറച്ച് സാധനങ്ങള് ഇങ്ങനെ ഒക്കെ ആയ ഇണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞതാ ആഹ് ഇവിടെ ഇണ്ടായിരുന്നു കൃ ചെലത് കഴിഞ്ഞ് പോയതാ
ആഹ് ആഹ്
പിന്നെ ഒണ്ടാക്കാൻ നിന്നി
ചെടികളൊക്കെ ഇണ്ടോ?
ആഹ് ചെടി കൊറച്ച് ചെടികളൊക്കെ ഉണ്ട് പൂക്കൾ ഉണ്ടാകുന്ന അങ്ങനത്തെൊന്നും ഇല്ല അല്ലാത്ത കൊറച്ച് ചെടികളൊക്കെ ഇണ്ട്
ആ ആ അങ്ങനെ
ഉം പിന്നെ എവിടെയും പോയോക്കിട്ടില്ലേ യാത്ര ഒക്കെ പോവലില്ലേ?
ഫ്രണ്ട്സൊക്കെ ഇണ്ടാമ്പോ പോ പോ അല്ലാണ്ട് അങ്ങനെ പോല
ആണോ?
വൈകുന്നേരെക്ക ങ്ങനെ ചായ കുടിക്കാന് അങ്ങനെക്കെ പോവല് ണ്ട്.
ഏ യാത്രക്കെ പോവാൻ ഇഷ്ട്ടല്ലേ?
തോന്നൽ- നല്ല ഇഷ്ടം ആരെങ്കിലുക്കെ ഉണ്ടെങ്കി പോവാന്ന് വിചാരിച്ച-
ആ അങ്ങനെ സിനിമക്കൊക്കെ പോവോ ങ്ങള്-
ആ അതികം ഓവറായിട്ട് പോവലൊന്നും ല്ല ഇടക്കൊക്കെ പോവും-
ഫ്രൺസകള കൂടെ പോകുന്നതായിരിക്കു ഇല്ലാ
ആ
മ് - പിന്ന വേറെന്തൊക്കെയാണ് എന്താ സ്പെഷ്യലൊക്കെ എന്താ ഉണ്ടാക്കാറ്-
പെരുന്നാളിനും മന്തിയൊക്കെ ഉണ്ടാക്കീനും- അങ്ങനെ എന്തെങ്കിലുക്കെ ണ്ടാക്കും-
ഏ നിങ്ങള് കുക്കർല അല്ലെങ്കില്
അല്ല ഇവിട കൊറെ ആൾക്കാര് ണ്ടാവും അപ്പൊ നമ്മള് ചെമ്പ- ത്തിൽ വലിയ ചമ്പട്ടിൽ ഉണ്ടാക്കല്
മ് നിങ്ങള ഉണ്ടാക്കിന്-
ഞാനും എല്ലാരും കൂടി തന്നെ അങ്ങനെ ഇണ്ടാക്കി
അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട്ണ്ടാക്കി
മ് മ ങ്ങൾ ണ്ടാക്കിയണ്ടോ-?
ആ ഇന്ന ഇത് ഞാനങ്ങന ഒറ്റക്ക് ഇതുവരെ ണ്ടാക്കില്ല പക്ഷെ കഫ്സ ബിരിയാണി അതൊക്ക
ആ ആ
ആഹ് മറ്റേ മന്തിയൊന്നും ഞാൻ ങ്ങനെ ഇതുവരെ ഉണ്ടാക്കില്ല ഒറ്റ
മ് മ്
പിന്ന- ബിരിയാണി ഒക്കെ ണ്ടാക്കോ?
ബിരിയാണിനെക്കാളും എനിക്ക് എളുപ്പം മന്തി ഉണ്ടാക്കാന ബിരിയാണി എങ്ങനെ ഉണ്ടാക്കി ഇല്ലാ-
ആ ബിരിയാണിനെ സുഖവും മന്തി തന്നെയാണല്ലോ പണി വേം കഴിഞ്ട്ടല്ലോ ആ
ആയ്
മന്തി ഉണ്ടാക്കണംന്ന്ണ്ട് ഒരുസം ഇതുവരെ ഒറ്റക് അങ്ങനെ ഉണ്ടാക്കിട്ടില്ല
മ്
ഒരസം ണ്ടാക്കിനോക്കണം- പിന്ന സ്പെഷ്യല് വേറെ ഈ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കോ
അത് ന്നാളൊരുസം ചക്കപ്പൊരി ഉണ്ടാക്കിനൊ വേ അങ്ങനെ വേറെ ഒന്നും ഉണ്ടാക്കലൊന്നില്ല
ഏ
മ് നിങ്ങള് ഇണ്ടാക്കലണ്ടോ വൈകുന്നേരെക്കെ
എപ്പോഴൊന്നുല്ല എടക്കൊക്കെ ഇങ്ങനെ പൂതിയാവുമ്പോ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും പിന്നെ അനിയത്തിണ്ട് ഓള് ഈ ഇൻസ്റ്റെലൊക്കെ എന്തെങ്കിലും കണ്ട അപ്പ ള്ള സാനാണേ ഒന്നിണ്ടാക്കും ഇപ്പ മെഞ്ഞാ എന്തോന്ന് ഉണ്ടാക്കുന്നണ്ട്ക്ക് പേരൊന്നും അറിയില്ലാന്നറഞ്ഞ് ഉരുളക്കേങ്ങ് കുക്കറില് പുഴിങ്ങിട്ട് ഏയ നക്കും ല്ലോണം പുയങ്ങിയന്റേഷം അത് കുത്തി ഒടച്ചിട്ട് അതിലേക്ക് ഉള്ളി ഉറിച്ചിട്ട് പിന്നെ മസാലപ്പൊടികൾ ചോറും നല്ലോണം വെന്ത ചോറ് നല്ലോണം ഞമ്ടീട്ട് ഒട ക്ക എന്നിട്ട് അതും ഇതൊക്കെടെ ഉരുളക്കിയങ്ങു ഇതുകൂടെ മിക്സ് ആക്കിട്ട് ഉള്ളിയും മസാല പൊടികളൊക്കെട്ട് നന്നായിട്ട് ചെറിയെറിയ ബോട് ബോട് ബോള് മാതിരിയത് കുഞ്ഞു ബോളാക്കിയിട്ട് എണ്ണേല് മുക്കിപ്പൊരിയ്ക്ക എന്നിട്ട് സോസും കൂട്ടിതിന്ന നല്ല ടേസ്റ്റും ഉണ്ടായിന്നുട്ടോ പേരൊന്നും അറിയില്ലാന്ന് കണ്ട് ഇപ്പ തന്നെ സാധന ഇണ്ടന്ന് തോന്നിപ്പോ അപ്പതനെ വന്നിൻ ണ്ടാക്കി നല്ല ടേസ്റ്റുണ്ടായിരുന്നു പിന്നെ എടക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉള്ളിവട പയംപൊരി അല്ലെങ്കില് പിനെ ബ്രെഡ് വാട്ടാ അങ്ങനെ എന്തെങ്കിലൊക്കെ പിന്നെ ബ്രെഡ് മുട്ടൊക്കെ ഉണ്ടെങ്കില് ബ്രെഡ് മുട്ടെ സാൻവിച്ചാക്കിയൊക്കെ കഴിക്കും അങ്ങനതി ദ്യയൊന്നും പൊരി ആ അറിയും പഷ് അങ്ങനെ ഇണ്ടാക്കലില്ല എട ക്കെപ്പഴങ്കിലെക്കെ പൂതി വരുമ്പ ഒന്ന്ണ്ടാക്കും ഉം പിന്നെ ഇവര് അനിയത്തി ഇങ്ങനെ ഓരോന്നൊക്കെ സ്പെഷ്യലക്കെ ഇണ്ടാക്കി ലോഡർ ഫ്രൈസില്ലേ അതൊക്കെ ഇണ്ടാക്കും പിസ്സ ലോഡർ ഫേസ്
ആഹ് ആഹ് അപ്പൊ അങ്ങനതൊക്കെയാണല്ലോ ണ്ടാക്കലെല്ലാരും എല്ലാർക്കും ഇണ്ടാക്കാൻ പൂതി തിന്നാൻ പൂതിക്ക അതാണ ല
അതെ സ്പെഷ്യല് സ്പെഷ്യല് വരുമ്പ പിന്നെ അതെല്ലെ കഴിക്കാൻ പൂതിയാ
ഉം ഉം
ഉം അതൊക്കെ ഇണ്ടാക്കോങ്ങള്
ആനി ഇപ്പ പീസ താ ത്ത വരുമ്പോ ഇണ്ടാക്കലിണ്ടായ്നു ഓളങ്ങ തൊക്കണ്ടാക്കും
ആ ആഹ് ഓരോരുത്തോരുക്ക് ഓരോ ഇതല്ലേ ചെലര് എ ഞാനിണ്ടാക്കില്ല അനിയത്തി ഇണ്ടാക്കും
ഉം ആഹ്
ആ ഞാനിതുവരെ ഇണ്ടാക്കില്ല അനിയത്തിയാണ് പീസ ഇണ്ടാക്കുന്ന ആള് അനിയത്തി പിന്നെ ആങ്ങൾ ന്റെ ഓളും. ഓല് ണ്ടാക്കും. ഇ പിസണ്ടാക്കാനാണെൻക്കറീല്ല. ഉം. ഉം. അനിയത്തി ഇങ്ങനെ ഓരോ സ്പെഷ്യലുകളൊക്കെ ഇങ്ങനെ യൂട്യൂബിലോക്കി ഇണ്ടാക്കും. ആ പോ ഇൻക്ക് ഭയങ്കര ഇശ്ട്ടാണ് യാത്ര പോവാന്.
അ ആ
ആരെ ന്തെങ്കിലൊക്ക പ്പ ആരിം കിട്ടാല്ലാത്തോണ്ട് ങ്ങനെ ബോറട്ച്ചു ത്തിരി കുട്ട്യാൾ സ്കൂളൊക്കെ തൊർന്ന ല്ലാകാരണം ആരെങ്കിലും മറ്റേത് നമ്മള് വടെ തന്നെണ്ട് എല്ലാരും യാത്രയൊക്കെ പോവാൻ പറ്റ് കുട്ട്യോളൊക്കെ ഇവിടെത്തന്നെ ഉണ്ട് പക്ഷെ ഇപ്പാണെങ്കി കെ സ് ആർ ടി സി ഫ്രീയും ആയല്ലോ
ആഹ് അപ്പൊ ഞങ്ങള്ങ്ങനെ ഫ്രണ്ട്സ് ങ്ങനെ എല്ലാരും പറയിണ്ട് പോവണം പോകണം
ട്ടുള്ള ടെൻഷൻ വാണ്ടാലോ
ഉം ഉം
ആഗ്രഹണ്ട് പോവാന് അപ്പൊ ഇപ്പോം കുട്ട്യോൾക്കൊക്കെ സ്കൂള് തോർന്ന് ഇനിയിപ്പോം കിട്ടീട്ട് വേണോ ഓലോക്കെ ലീവിന് വരുമ്പോ ഇനിയിപ്പോ അട്ത്ത ബുധനാഴ്ച എങ്ങാനും ഒരു അനിയത്തി വരും ന്ന് പറഞ്ഞ്. ചെൽപ്പത്താത്തിം വരും അങ്ങനെയാണെങ്കിൽ എവിടേലും പോവാൻ പ്ലാനിടണം.
ഉം ഉം അങ്ങന
എങ്ങനെ ഹ്
കെട്ട് അല്ല പ്രായത്ത് ല് ത്താലും പോ
മൻസിലായ്ല്ല പറയുന്നത്
യാഹ് യാ കാൾ ചെയ്യാനക്ക ഭയ്ങ്കര ഇഷ്ടാ ന്നറിയാ കൂട്ട്ന് ആളകിട്ടിയാല് ആ ആ ഇപ്പ വടേ അനിയ ആഹ് ചൽപ്പ അനിയത്തിം ത്താതെക്ക അന്നേരം തന്ന വരും പ്പ പ്പോണ്
ആണ്
ഹ്മ് ഹ് ഞമ്മൾവടെ പിന്നെ എല്ലാരും കൂടെ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും താരും അജീ വ് ച്ചനൊക്കെ ണ്ടാവുമ്പോ എല്ലാരും ആഎല്ലാരൂടെ ഉണ്ടാവ്ബ നമ്മള് ഫാമിലി തന്നെ ഞങ്ങള്ചേട്ടത്തി അനിയത്തി അങ്ങനെ ഉണ്ട് കുറെ ആൾക്കാര് ഇൻക്ക് നാലഅനിയത്തിമാര് ത്താത്ത ഒക്കണ്ട് നാലും കാക്ക ഇവിടെണ്ട് അപ്പം എല്ലാരുംങ്കൂടെ വന്ന് കയ്ഞ്ഞാ നല്ല രസാണ് ഞങ്ങളെല്ലാരും കൂടെ അങ്ങ് പോകും എറങ്ങുംവ്ടെന്ന് ഒറ്റെറ്ങ്ങലാ ഹ് പെട്ടെന്ന് വിൾചിട്ട് മാറ്റാ ഞമ്മക് പോവാന്ന് പർഞി എറങ്ങേ
ആ
അങ്ങനെ പെങ്ങള് ഫാമിലിയ്ട്ട് ഇല്ല
എങ്ങനെ പോവാൻ പ്ളാനിടിനിപ്പട്ത് പിന്നെ അത് പ്ലാനിങ്ങെണ്ടാവൊള്ളൂ പോവണ്ടാവെല എന്തെങ്കി ആരെങ്കിണ്ടാവൂല ങ്ങനെ മൊടങ്ങും
ആ ആ ന്നാ പിന്നെ വേറൊന്നൂലാലോ
ആ അല്ല അല്ല
അതേ ആ ശരി